ഹലോ.
ഹലോ, എന്താ വർത്താനം.
നല്ലന്നെ, എന്താ വർത്താനൊക്കെ?
സുഖം തന്നെ, അങ്ങനെ പോണു.
ആ, എന്താ പരിപാടി.
പരിപാടി, ഇപ്പോ ഇന്ന് ഫ്രീയാണ്. അപ്പോ, പിന്നെ ഇങ്ങനെ സ്കൂളില്ല, നാളെ രണ്ട് ക്ലാസ് സ്കൂൾ മദ്രസ് ഒന്നുമല്ല, അപ്പോ ഫ്രീ ആയിപ്പോ ഇങ്ങനെ എന്നുല്ലേ, മക്കള് ഇങ്ങനെ
ആ, ആഅത്ശരി, ഉം ഞാ ക്ക് പിന്നെ ഏതൊരു, കല്യാണം കല്യാണം കഴിഞ്ഞി, വരാണ്‌ കല്യാണം കഴിഞ്ഞു വന്നിട്ടള്ള ഇപ്പോ
എവിടെ കല്യാണം, ഉണ്ടായിനു?
ഇവിടെ എടുത്തന്നെ, രാത്രി പരിപാടിനി ആ, രാത്രി കല്യാണ, ഇനി അ നേരത്തെ പോയിന്
എങ്ങനെ ഉണ്ടായിനു?
ഫുഡൊക്കെ, അടിപൊളി ഫുഡ ആണ്, ഇപ്പത്തെുക്ക് ഫുഡ് പറണ്ടല്ലോ. രണ്ടും മൂന്നാലും വീതല്ലേ.
അതെ.
ഒന്ന് രണ്ടൊന്നല്ലല്ലേ, ഏതപ്പ പാവങ്ങളതായാലും വല്യതായാലൊക്കെ ഫുഡൊക്കെ അടിപൊളിയല്ലേ, ഉം.
അതന്നെ അടിപൊളിയാണ്. ഭായക്കൂട്ടത്തിൽ ഫുഡും കഴിയ്യിട്ടേ ഒരു വിധം ഇത് എത്ര കല്യാണ ഒരു മൂന്ന് നാല് അരികുത്ത് കല്യാണം. മഞ്ഞ കല്യാണം, പച്ച കല്യാണം, അതിനുള്ള ഡ്രെസ്സിങ് വേ അയിനനുസരിച്ചുള്ള ഡ്രസ്സ് ആണുങ്ങൾക്ക് ഗ്രൂം റ്റു ബി
ഉം, അങ്ങനെ
എന്തെല്ലാം ഇതെന്ത് രസ കാണാൻ.
ചോ, ഇപ്പൊ മേക്കപ്പ് ആയാലും എന്താണ് മേക്കപ്പിന് ആൾക്കാര് ചെയ്യാം. മൈലാഞ്ചിടാന് പൈസ കൊടുക്ക മറ്റത് പണ്ടൊക്കൊന്ന് പറഞ്ഞാൽ മൈലാഞ്ചി
ഞമ്മൾ മേക്കപ്പ് ചെയ്യ. ഞമ്മൾ മൈലാഞ്ചി ഞമ്മൾ ചങ്ങാചിയൽ ഫ്രണ്ട്സ് അങ്ങനൊക്കെ ചെയ്യല്ലേ? ഉം ഉം ഉം അത് രസാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഒന്നും അറിയണ്ട വീട്ടുകാരൊന്നും അറേണ്ടക്കെ
ആ, പിന്നെ അതേ മതി ഇപ്പോ സ്വർണ്ണൊന്നും പെൺകുട്ടിയക്ക് വേണ്ടല്ലോ
ഇല്ല വേണ്ട ഇപ്പത്തെ കല്യാണം ഉം.
ഇത്താത്തന്ന സിമ്പിൾ ആയിട്ടൊക്കെ മതി അങ്ങനൊക്കെ ഓരോ പറച്ചില്ലല്ലേ.
ഇപ്പോ ഫാൻസി മേലാണ് കൂടുതൽ എല്ലാരും ഇറങ്ങണ ഒരു കോസ്റ്റ്യൂമിന് അനസ്സ് സാരികനുസരിച്ചുള്ള എന്താണ് ഫാൻസി ഇപ്പയിൽ സ്വർണത്തി ത്തിതിനോടൊന്നും ആർക്കുംല്ല താല്പര്യം ഇല്ല ഇടുല്ല ഇന്നത്തെ കാലം. ഉം, അടിപൊളി കല്യാണങ്ങളാണ്. ഇപ്പ ഒരു കല്യാണ ത്തിന് പോയാൽ തന്നെ എന്ത് രസ കണ്ടിരിക്കാനും പാട്ട് കല്യാണത്തിന്
പല വിധം ജ്യൂസ് പിന്നെ പല വിധം ഓരോ ഐ റ്റംസ്, പോരും പോരോളും കഴിക്കണ വേണ്ടി കുട്ടികളൊ കയറ്റും പോയാ, നല്ലോ മുതലാവുംച്ചിയും. ചെ യ്യും
ആ മുതലാവും ഞമ്മൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാ പിന്നെ പാട്ടായിട്ടും. കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസാണ്.
ക്കോണ്, മധുര മധുരം മുട്ടായികൾ, പല സാധനം ഒള്ള
ഉം, ഉം, ഉം, മക്കളെ കൊണ്ടുപോയാല് ഒൽക്കൊരു നല്ലൊരു എൻജോയ്മെന്റാണ് കാരണം ഫുഡയിക്ക അത് വാങ്ങി തിന്നാ ആഹ് അമർന്നിരിക്കും
മ്മല്ല് നമ്മള് ബുദ്ധിമുട്ടാക്കൊന്നില്ല ഓരോ സാധനങ്ങള് കൊടുത്താലും
ഉമ് ഉമ് ഉമ് ഇന്നത്തെ കാലത്ത് ഏത് പാവങ്ങളായാലും ഏത് പണക്കാരായാലും കല്യാണങ്ങളൊക്കെ ഒരു പോലെയാണ് മറ്റ് പാവങ്ങളുടെ കല്യാണം ഇപ്പ പെൺകുട്ടികൾക്ക് ആഹ് എല്ലതും വേണം ഒരു നമ്മൾ ഇപ്പ ഒരാൾ ചെയ്യണതും അത് തന്നെ പിന്നെ പാവങ്ങളായാലും ആ പെൺകുട്ടികളും ചെയ്യാം അപ്പം പിന്നെ എല്ലാർക്കും നിർബന്ധം നല്ല രസാണല്ലോ കാണാന്.
നിർബന്ധ ഒക്കെ നിർബന്ധാണ് കുട്ടികള് വാശി പിടിച്ചാല് ഓൽക്ക് എല്ലേതും ഇപ്പത്തെ പെൺകുട്ടികക്ക് അടിപൊളി ആക്കണല്ലോ കല്യാണങ്ങളെ
അതെ ഇപ്പൊ രണ്ട് ആദ്യോക്കെ പറഞ്ഞ ഒരു വിട്ടിപ്പ അങ്ങനെ രണ്ടും മൂന്നും ഒക്കെ കോസ്റ്റ്യൂമാണ്
ആഹ് മാറ്റിടും പിന്നെ അതും അല്ല എട്ടിസം മുമ്പ് തുടങ്ങും ബ്രൈഡ് റ്റുബി അരി കുത്താനാണ്ട് തുടങ്ങും കല്യാണങ്ങള് പിന്നെ വീട്ടി വെച്ചിട്ടുള്ള കല്യാണം വേറെരു രസന്നേയ്നു. ഇപ്പൊ ഫുൾ ഓഡിറ്റോറിയം എത്ര പൈസ എടുത്തായാലും വേണ്ടില്ല വീടും നമ്മളത് ചുറ്റുപാടും വൃത്യാവും വിചാരിച്ച് നമ്മള് ഓടി റ്റോറിയത്ത്ക്കാക്കും എത്ര പാവ ചെറിയ ആൾക്കാരായാലും.
ഇപ്പൊ എല്ലാരും എന്താണ് ഓഡിറ്റോറിയത്തിലാണല്ല ഇപ്പൊ വീട്ടിലൊന്നും ആരുല്ല സൗകര്യങ്ങളും അതാണ് ഇപ്പൊ എന്താണ് ആദ്യം പറഞ്ഞാല് പുതിയെണ്ണിനെ മാറ്റിച്ച് വേഗം പോകും ഇപ്പൊ അതല്ലാ ഇപ്പ മാറ്റിച്ച് ഓല് നാല് അഞ്ച് ആൾ ആൾക്കാരൊക്കെ ഒപ്പം നിന്ന് പിന്നെ ഇമ്മ ഇപ്പാടെ ഒപ്പം നിന്ന് അങ്ങനെയൊക്കെ സ്റ്റേജുമേക്ക് കേറ്റലും കറങ്ങലും എന്തെല്ലാം അങ്ങനെയാണല്ലോ ആഹ് ഫോട്ടോഷൂട്ടാണ് ഇപ്പ ഇപ്പൊ ഒരു പുതിയണ്ണിനെ സ്റ്റേജ്മേനി കയറ്റിയ പിന്നെ കല്യാണം കൈയോളും ഫോട്ടോഷൂട്ട് തന്നെ. അങ്ങനെ ഒരു മണിക്കൂറ് ആ അതന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പൊറ ത്ത് പോയി പിന്നെ അങ്ങനെ ഒരു വേറെ സ്ഥലങ്ങളിലൊക്കെ പോയ്ക്കണ്ട്
പല വിധം പല മോഡല്ല് എടുത്തക്കാണ്ട് അത് കഴൂല്ലല്ലോ അതൊഓർമ്മ നല്ലതാണണം
ആഹ് ഞമ്മളെപോലത്ത് ഞമ്മൾത് പറഞ്ഞ അന്ന് മ്മുക്ക് ഫോട്ടല്ല ഫോ ല്ലാ നമുക്ക് ഒരു വീഡിയോ ഒന്ന് നമ്മള് ഒരു കല്യാണത്തിന്റെ ഒരു നമുക്കൊരു പിന്നിം കണ്ട് നമുക്ക്
പിന്നീം കാണാനും ഓർമ്മാനും നമ്മളെ കുട്ടിയൾക്ക് കാണിച്ചുെടുക്കാനൊക്കെ ഒരു ഓർമ്മക്ക് നുണ്ട ഇത് നമ്മളടെന്ന ഒന്നും ഇല്ലല്ലോ ഇതന്നെയാണ് നമ്മുക്ക് കയോ സാഹചര്യം അങ്ങനെയാണ് നമ്മള് ആ
അന്നും ഇന്ന് വ്യത്യാസായിട്ടോ അങ്ങനെ അന്നൊന്നും ഇങ്ങനെല്ല അപ്പൊ അങ്ങനത്തെ ആഹ് ഒന്നൊണ്ടല്ല ഇപ്പങ്ങനെല്ലല്ലോ ഇപ്പന്ന് പറഞ്ഞാ എല്ലതും
പണ്ട് ആദ്യക്കെ പറഞ്ഞാല് തലേന്നൊന്ന് മാറ്റിയ പിന്നെ ഒന്ന് ആ കല്യാണത്തിന്റെ അന്ന് മാറ്റാ പിന്നെ ഓര് വീട്ടന്ന്ക്കാര് തന്നെ മൈലാഞ്ചി ഇട്ടോടുക്കാ
ഇപ്പൊ മൂന്ന് നാല് ദിവസം മുന്നേ തുടങ്ങും
ആഹ്
അങ്ങനെ ഓരോ ച ആഹ് ഓരോ പല മോഡല് ഡ്രെസ്സിങ്ങും അതിനനുസരിച്ചുള്ള ഇപ്പൊ മൈലാഞ്ചിയിട് മെഹന്തിടാണെങ്കി അതിനനുസരിച്ച് ള്ള പച്ച ഡ്രസിടുക മഞ്ഞ കല്യാണാകുമ്പം മഞ്ഞ ഡ്രസ് ഇടാം തന്നെ അതിനൊന്നൊരു
മൂ മൂവായിരക്ക് ഉടുപ്പ് പൈസ കൊടുത്ത് നമ്മള് ഓരോ മെഹന്തി ഇടണതും എത്രയാണ് പൈസ കൊടുത്താ ഇണ്ടാക്കണെ നമ്മള്
ആദ്യംന്ന് പറഞ്ഞാല് നമ്മള് എവിടുന്നെങ്കിലും വാങ്ങൂല സ്വന്തായിട്ട് വാങ്ങൂല എന്തെങ്കിലും നമ്മള് കടം വാങ്ങിക്കാണ്ട് നമ്മള് ഇപ്പ ഫുള്ളും ഇപ്പൊ ഫുള്ള് ഏതൊരു പരിപാടിയും റെൻ്റാണ്. ആ ഐക്കൻസരിച്ച്ള്ള ആഹ് ആഹ് കോസ്റ്റ്യൂമിനൻസരിച്ചുള്ള പാൻസ് അതിന് ഫുള്ളും റൻ്റ്. അ അങ്ങനെ വര്ന്നത്. ഭയങ്കര രസാണ്ട്ട്ടൊ കല്യാണത്തിനൊക്കെ പോയാല് പണ്ടത്തെ അതി നമുക്ക് ഒരു ചടപ്പ് തോന്നൂല ഭയങ്കര അടിപൊളിയാണ്ല്ലെ. കാണാനന്നെ ഭയങ്കര രസാണ് കാണാൻ. പാട്ടായിട്ടും അത് നമുക്കൊരു ആ നമുക്ക് ഇങ്ങനെ ഏ പാട്ടൊക്കെ കേട്ട് അ ഒടിറ്റോയത്തി ലൊക്കെ ഇരിക്കുമ്പോ ആസ്വദിച്ച് ഇങ്ങനെ ഒരു മതിപ്പ് തോന്നൂല. അവര് കണ്ടിരിക്കാനങ്ങനെ തോന്നൂ ഫോട്ടോ ക്ണതും അങ്ങനെ തോന്നും ഉം പിന്നെ.
എല്ല ഇതും
ഉം പിന്നെ ഡ്രെസ്സിങ്ങിന്റെ കൂട്ടത്തിലാണെങ്കിലും കസിൻസ് ഫുള്ളും അല്ല ഡ്രസ്
ആഹ് ഇപ്പ അങ്ങനെക്കേണൊല്ലോ
ഉം ഉം ഉം ആണിന്റെ ചെക്കൻന്റെ വീട്ട്ത്തെ കസിൻസ് ആണെങ്കിലും ഡ്രസ് കോഡ്. പെണ്ണിന്റെ വീട്ടിത്തെ കെസിൻസുകളാണെങ്കിലും അതും ഡ്രസ്സ് കോടെ. അപ്പോ ഓരോ ഇങ്ങനെ മ ഞമക്ക് തരം തിരിച്ച് നമുക്ക് കാണാൻ കഴിയും. ആരെക്കെ ഏതൊക്കെ ആണ്ന്ന്. പണ്ടൊന്നും അങ്ങനെ. അങ്ങൻത്തെ ഇതല്ല അറീല്ലേനി
അറീല്ലേനു സാധാ ഡ്രസ്സ് അമ്മക്ക് ഇട്ത്താ പുത്യേത് അതന്നെയല്ലാ ഒരോ
ആഹ് എല്ലാരും അങ്ങൻത്തെ ഡ്രസ് കോഡായിട്ടൊന്നും പണ്ടില്ലേനി. ഇപ്പൊക്കെ പറഞ്ഞാല് ഭയങ്കര രസ യിട്ടരു ഡ്രസ് കോഡും കസിൻസ് എല്ലാരും ഒരേപോലെ അങ്ങനേണല്ലോ ഡ്രസ്സിന്റെ കാര്യ ത്തിലാണെങ്കിലും ഫുഡിന്റെ കാര്യത്തിലാണെലും ചെക്കന്റെ വീട്ടി നിന്നത്തെ ഓല് ഓൽക്ക് പ്രത്യേകൊരു ഫുഡ് ഒരുക്കി കൊടുക്കും. പെണ്ണിന്റെ വീട്ട്ത്തോല് വെരുമ്പോൽക്കും. അധികൊരു പ്രത്യേക ഒരു ഫുഡ് അങ്ങനെ ഒരുക്കി കൊടുക്കും എല്ലകൊണ്ടും. ഇപ്പൊ ഈ ഒരു ന്യൂ ജനറേഷന്. കല്യാണ ഏർമ്മ ആഹ് അങ്ങനെ വെരും.
സൽക്കാരൊ അങ്ങൻത്തന്നേണല്ലോ പല വിധം പല ബൾ നറീന്ന നമുക്ക് അറീല്ല. അത്തറീം ഫുഡ
അതെ പിന്നെ ചോറ് ഒരുവിധം കെർച്ച്കാണ്ട് പിന്നെ നൂഡിൽസ് പിന്നെ അങ്ങൻത്തെരോ ഐറ്റംസ് ഈ ഫിഷ്വാണ്ടായാലും അങ്ങനെ ഓരോ ഐറ്റംസാണല്ല ഫുഡും കാര്യങ്ങളൊക്കെ. ആദ്യന്ന് പറ്ന്ന രണ്ട് വിധം ചോറ്. അയിക്ക്ള്ള ചിക്കൻ പൊരി, ബീഫ്, അങ്ങനെല്ലെള്ളു പലേവിധത്തിലും പലേ മോഡൽലും ഫുഡായാലും. ഒക്കെ അങ്ങനെല്ലെ ഏതേലും നല്ല രസാണ് ക്കാരായാലും കല്യാണയാലും ഡ്രെസ്സിങ്ങായാലും ഒക്കെ നല്ല രസാണ് കാണാന്.
ഉം മക്കക്ക് ഇന്നട്ട് സ്കൂള് ഇല്ലേനോ
ഇല്ല നാളെ ഇല്ല. നാളിം മറ്റന്നാളും സ്കൂളും മദ്രസുല്ല
ആഹ് അഹ്ശെരി അപ്പൊ ആ അപ്പൊ കുട്ട്യേക്ക് ഇന്നത്തീസം രണ്ടീസം ഏതല്അടിച്ചുപൊളി
ഇങ്ങളെ മോന് ആഹ് ഇങ്ങളെ മോന്.
ആഹ് ഓന് നാളെണ്ട് ഇന്ന് ലീവേനു. നാളെണ്ട് സ്കൂളു മദ്രസക്കെ ഇണ്ട്. മദ്രസവിടെ നാറായ്ച്ചേണ് ലീവ് ഇല്ല ഇന്ന് മദ്രസ്ക്ക് ഇണ്ടായിനി. ഓൽക്ക് ന്നാറാഴ്ച്ചേണ് ലീവ്. ഞാറാഴച്ച സ് സ്കൂളുമദ്രസൂല വെള്ളിയാഴ്ചേണ് സ്കൂള്ന്ന് ലീവ്. ഇല്ല ഇന്നത്തെ ഫുഡ് കഴിഞ്ഞ് ഇഞ് മക്കക്കൊക്കെ ആഹ് മക്കക്കൊക്കെ ഫുഡൊക്കെ വയറ് നെറഞ്ഞീണ്. ഇഞ് ഇപ്പോക്കെ കടക്കാനുള്ള ഒരുക്കാണ്. ഇന്ന് പ്രത്യേയിച്ച് ഒന്നു ഇഞ്പ്പാർക്കും വേണ്ട വേ കെടന്നാ മതി വൈകുന്നേരം നാല്മണിക്ക് തൊടങ്ങിയ കല്യണേനു.
ആഹ് ഈ നാല്മണിമുതല് രാത്രി കല്യാണവുമ്പോ ഒന്നും കൂടി പ്രത്യേകരസല്ലേ?
ആഹ് ലൈറ്റു കാര്യക്കെ
പിന്നെ പടക്കായിട്ടും അങ്ങനെയണല്ലോ ഇപ്പൊ പടക്ക
പുതിയ ആഹ് പുതി വരന്നെ പുതിയണ്ണ് പുതിയാപ്ല വരുമ്പോ ഇണ്ടല്ലോ പടക്ക ഇത് പ പൊട്ടിച്ചല്
എടുത്തുള്ളോൽക്കൊക്കെ അറിയാൻ പറ്റും വരുന്നണ്ട് പുതിയാപ്പള എറങ്ങിണ് ഒക്കെ
ആഹ് ആഹ് മ്മ് മ്മ് പിന്നെ എന്തൊക്കെന്നാല് ചോറ്ന്നോ
ഇല്ല ഫുഡ് കയിക്കാൻ പോണ്‌ള്ളൂ മക്കക്കൊക്കെ കൊടുത്തിട്ട് കയിക്കണം
അയ്ശെരി എന്നാ പിന്നെ വേറെ പ്രത്യേച്ചൊന്നുല്ലല്ലോ
ഇല്ല ഇല്ല
ഉം ന്നായിക്കോട്ടെ എന്നാല്ട്ടോ
ആഹ് ഓക്കെ ഓക്കെ
ഉം ന്നാ ശെരി